ഹൽ
ഓ ആഹ് കേൾ ക്ക്ണ്ട് ചായട്ച്ചിലേ
ചായട്ച്ചോണ്ടിരിക്കാ
ആഹ് പണിതാ അവിടെ കു കു കുട്ടി ഇതാ കുട്ടിക്ക് പാല കൊടുത്തിട്ടാണ്ടിരിക്കണ
ആഹ ശരിയാ പഠിപ്പൊക്കെ കഴിഞ്ഞാ സ്കൂളന്റൊ
ഇല്ലല്ലരും എർത്ത് നോക്കിട്ട് കൂടില്ലയാ മ്മ് മ്മ മാ ബ് ആ അക്ദാ ഫർ അന്നൊന്നും പഠിക്കാില്ലേ അവരടെ ബുക്ക് പൊട്ടിച്ചച്ച് കണ്ടത്
അപ്പന്നമ്മ അതല്ല മദ്രസത്തത് ഇല്ലേ എഴുതാനേ
ആഹ മദ്രസത്തെ ഉണ്ട് ഇന്ന് എന്നെന്താ എഴുതാൻ ഫിക്ഹ ഏതാണോ ഏതാണാവല്ലെ ആ അത് എഴുതിക്കണ് ഇന്ന എന്താനീ ഖുർ ഹാണോ
ആഹ കുഖർആൻ തന്നെ ഉള്ളത് തോന്നണേ അതെന്താപ്പ പേ ഫോട്ടോ
ഉസ്സാദ് പറഞ്ഞിക്കണല് പരോട് വിടൂലാ ഞാ ആ ആയിരത്തി എറ്റല്ല എണ്ണ കൂടുള്ളൂന്ന നനങ്ങണാലാ
ആ എന്തേലിയോ
ആ എന്ന് ഉസ്താദിന് ഫോട്ടോ എടുക്കാൻ വൈായിട്ടിരിക്കു ദാവ ഹ് ഹ്ഹ
ഞൻഞാ വിചാരിച്ചിരിക്കണേ എഴുതാനുള്ളത്ാവൂലന്ന്
ആ് എഴുതാത്ര അക്കുത എഴുതാതെ കെടുക്ക കുത്തി മരഞ്ഞങ്ങട് റഫ് എടുത്ത കാാണ് കുത്തി അഞ്ഞങ്ങടി ഇരിക്കുന്നതോ
സ്കൂള ത എന്ത പത്ത് തട്ട എതാണ്ട്ഞ്ഞ ഉ അല്ല ഡിക്റ്റേഴ്സ് എടുത്തതില് ആ പിന്നെ എന്താണ് എന്ന്ത് പോയത് സ്പെല്ലിങ് മിസ്റ്റേക്ക്
ആ ഉണ്ടാല എന്ന അക്കുനു ഉണ്ടാവ ബ്രീത്ത് തെറ്റായത് പത്രക്ഷണ്ടാവോതെ തെറ്റായത് പത്രക്ഷം യെതാണ്ടാലോ ഫുള്ളൈറ് ച ച പിന്നെ എന്തൊക്കെയാ ആല്ലടി എന്താണ് അവര് ഫോട്ടോ വ അങ്ങനല്ല ഫസ്റ്റ് കുട്ട കുുട്ടിയോ അഞ്ചെണോ സെക്കൻഡ് ഒക്ടോബർക്കെ ആഹ
നമ്മത് ഫോട്ടോ എടുക്കും നല്ല പോോലെ ഫോട്ടോ എടുത്തോളാ സ്പിസിപ്സ് ആ ഞൻ കണ്ട അതന്നെഫെ പറഞ്ഞിട്ട് ടീച്ചർക്ക് മെസ്സേജ് ആക്കാൻ തോന്നാം ഫോട്ടോ എടുക്കുമ്പോ കുട്ടികളോട് നല്ല പോോലെ നിക്കിന്നൊരു വാ പറഞ്ഞേദ് യെല്ലെപോലും ഒക്കൂല്ല ടെ ഏ ഇനിിഷ ഇത്ര പോലെ പറയ
ഉം ഉ ഉആ
മി സല്ലമൽ നിക്കാൻ പറണ്ട അല്ലേ ഷെഫീക്ക് എട്ട് മണിയാാവും ഇപ്പ മീൻ വാങ്ങാൻ ഇപ്പൊ പോയിക്കണ്. നാള ഉസ്താദിന് ചെലവുണ്ട്
ആഹ ഉച്ചകക്ക
ഉച്ചക്കൊക്കെണെങ്കിൽ എല്ലാ ബുധനാഴ്ച ഉണ്ടാവും ചെിലവ്
അപ്പൊ നോമ്പ ഉസ്താ ദിന നോമ്പില്ലേ തോന്നുന്നല്ലേ
ഉംഉം ഉണ്ടാവല ഞങ്ങൾക്കർന്നു ഫസ്റ്റ് മുഹറം ഒന്നിന് ചെലവ് അപ്പം ചോദിച്ചപ്പോൊ നോമ്പല്ലരുന്ന ഇീതുോവരെ നോറ്റ് ട്ടുണ്ടാവൂലന്ന് വിചാരിക്കണ ഞാളാപ്പ പോയിട്ട് പറയു
ആഹ എന്താ കൊടുക്കല് നിങ്ങള് ഫുഡ്
മീനന്നെ ചാറും ചോറും മീ പേരിും അച്ചാറും പപ്പടകോതന്നെ
ആ ആ നാളെ നാളെ മുഹറ ഒമ്പത് ആവണലോ ലേ നാള നോബു ഉണ്ടാവൂലേക്കാരം ക്കമ്പോ അല്ല ട്ട് നാളെട്ട് ആഹ് മറ്റന്നാള് ഒമ്പവുമ്പോ തന്നണ്ടാവൂലേയ്ക്ക നാളെ എട്ടാണ് ആ ബുധനാഴ്ചായിലേ ആ എടീ പിന്നെ ഇവരോട്ത്തെ ആസ്യ താത്താക്ക് തീരെ വയ്യാന്നറഞ് അതർഞ്ഞോ ഇജ് ആസ്യ താത്തല്യേ നമ്മളെ കോഴി അവിടെള്ള ബഷീറാക്കാന്റെ ആസ്യ താത്താ
ബഷീറാക്കാന്റെ പെണ്ണ്ങ്ങളാ അവർക്ക് എന്ത്യെ?
അവര് മെഡിക്കൽ കോളേജിലാണാ ലാ
എന്താണാലാ?
ഏഹ് എന്താണ് എന്താണ് അറീല ഞാ ഇപ്പ ഇബട്ന്ന്പ്പ ഇന്റെ ഞങ്ങളെ മൂത്താ പ്പാന്റെ മോൻ വിളിച്ച്ങ്ങാണ്ട് ചോയ്ച്ച് എന്താണ് ഇങ്ങളൊരു അയൽവാസി ആസ്യ താത്താക്ക് അപ്പൊ ഞാ ഞാൻ അറിഞ്ഞി ട്ടില്ല്യല്ലോ പറഞ് അങ്ങനെ ഞാൻ അസ്നാന്റെ ഫോൺക്ക് കൊറേ അടിച്ച് അപ്പൊ ഓള് ഫോൺ ഇട്ക്കണില്ല്യ പിന്നെ അവരട്ത്ത്ള്ള കുഞ്ഞുമോളെ ചില്ല്യേ അവരെ ഫോണ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞ് എന്താണ് മിൻഞാന്ന് ഇതേപോലെ ശ്വാസം കിട്ടായിട്ട് കെടന്ന് പെടഞ്ഞിട്ട് താനാളൂര് കൊണ്ടോയിട്ട് ആ ഓക്സിജന്റെ അളവ് ശ്വാസം കിട്ടണില്ല്യാലാ ഏ എന്തൊക്കോ കൈ ക്കെടന്ന് പിരിയാണ് എന്നിട്ട് എന്തൊക്കോ ആവാണ് അ അങ്ങനെ താനാളൂരു കൊണ്ട് പോയിട്ട് എന്താണ് ഹോസ് അവര് - ന്ന് ഗ്ലുക്കോസ് കേറ്റി കൊഴപ്പൊന്നൂല്ല്യാന്ന് പറഞ്ഞിട്ട് അവർ ഓക്സിജൻ- ക്സിജന്റെ അളവ് കൂടണില്ല്യ നിങ്ങള് തിരൂര് വേറെതേലും ഹോസ്പിറ്റലിൽ കാണിചോളി നല്ലാല അങ്ങന അവര തിരൂർ കാണിച്ചപ്പോ തിരൂർ പറഞാന്നത് കുറച്ച് ഡേഞ്ചർ ആണ് നിങ്ങള് മെഡിക്കൽ കോളേജ് കൊണ്ടോണം നന്നാതാ അങ്ങനെ മെഡിക്കൽ കോളേജില് ഐ സി യുവിലാണാല്ല പിന്നെ എന്താണ് ഇന്ന് ഇന്നലെ അത്ര- ഇപ്പൊ കൊണ്ടായത് മെഡിക്കൽ കോളേജിക്ക്
അത് ശരി ഞാനിപ്പോ ഇന്നലേ മെനഞ്ഞാന്നോക്കെ അവരെ കണ്ടല്ലോ നമ്മടെ ബഷീർ കാക്കാനെ
മിനിഞ്ഞാന്ന് ഞാനിവിടെ വാർഡ്‌ സഭക്ക് തുമരക്കാ സ്കൂളി പോയിരുന്നല്ലോ അന്ന് ഉണ്ടായിരുന്നല്ലോ അവിടെ ആ ഞാൻ കൊടുത്ത് മുട്ട കോഴിക്ക് കൊടുത്തെക്കണ് കുറ്റി കുരുമുളകിന് കൊടുത്തെക്കണ് കി കിട്ടിയാ കിട്ടി റിങ് മറ്റേ റിങ്ങ് മറ്റേ റിംമ് കമ്പോസ്റ്റിക് ഇല്ലേ
ഞാൻ എല്ലായ്‌നും കൊടുത്തിട്ടില്ല എല്ലാത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് വേണം എന്നാ പറഞ്ഞെ - ഞാൻ കമ്പോസ്റ്റ് മാത്രേ കൊടുത്തിട്ടുള്ളൂ
തന്നെ അല്ലേ മുട്ട കോഴിക്ക് ഇരുന്നൂറ്റി അമ്പത് ഇണ്ടാ മുട്ടക്കോഴിക്കകത്ത് അറുപത് രൂപ മറ്റേ ഉള്ളൂ
എന്തിന്
കോഴിക്ക്
കോഴി വാണ്ടാച്ചിട്ടാനെ കോഴിക്ക് ഇവിടെ കൂടില് നറച്ച് - കൂട്ടിലും സ്ഥലൊയില്ല പിന്നെ ഫുള്ള് ആ കൂട്ടിന്റെ മരുന്നിത്താ ണെങ്കിൽ നായ്ക്കൾ വന്ന് കിടക്കണത് ഒറ്റ നിന്ന് നിക്കൂല്ല
ആഹ്
കോഴിക്കളുണ്ടാക്കി ഒരെണ്ണോ ഒക്കെ അതിനെ കൊന്നിട്ടെ ഉള്ളൂ വെറുത ഇതിനെ കൊല്ലാനായിട്ട് കൊണ്ട് വന്നു അതുകൊണ്ട് കോഴി വേണ്ടാന്ന് ആദ്യം തന്നെ ജാരിച്ചീന് കമ്പോസ്റ്റും കുരുമുളകൊക്കെ ആയിരുന്നു ആവശ്യം
അത് ഞാൻ അയിന് രണ്ടിനും ഞാൻ കൊടുത്തിട്ടുണ്ട് കിട്ടോന്നാവൊ കിട്ടിയാ കി
അല്ല എന്നിട്ട് ഉം വരെ ഉം പിന്നെ മെഡിക്കൽ കോളേജിന്ന് വിവരെന്തായി
മെഡിക്കൽ കോളേജിൽ ഐസിയുൽ ആണാല മൂക്കി കൂടി വയറിട്ടുക്കണാല ഓക്സി മം വെച്ചിക്കിണാല്ല മൂത്രത്തിൽ ട്യൂബ് ഇട്ടിക്ക്ണാല ഇന്നലെ രാത്രി അസ്ന വിളിച്ചിട്ട് പറഞ് കുഞ്ഞുമോളെ ഇജ്ജ് വിളിച്ചു പറഞ്ഞീല അസ്ന ഓരെ മോൾ ഇല്ല്യേ ഒരു ബൈക്ക്മ്മ പോണൊരു പെണ്ണ് കണ്ണടൊക്കെ വെച്ചിട്ട്
നിക്കറിയില നിക്ക് അവരെ വലിയ ഐഡിയ ഇല്ല്യ അങ്ങനെ അവരുക്ക് ചിക്കൻ കൊട് ന്നങ്ങോട്ടൊക്കെ നല്ല അറിയാവുന്ന ല്ലാലെ ഒരു വീടി ഉമ്മാനോട് പറഞ്ഞാത ആ മൂത്തു
അന്നിട്ട് എന്താണീ മ് ന്നലെ അസ്നാം വിളിച്ചീ ന്നാലാ അസ്ന വിൾ ൾളിച്ചിട്ട് മുന്മോളേച്ചീനോട് പറഞ്ഞാരാ
ഉം
ഉമ്മ പോയിക്ക്ണ് ട്ടാ ന്ന്പറഞ്ഞ്ന്നിര് വിളിച്ച് ന്നാരാത്രി
അ
ആഹ് അങ്ങൻത്തൊരു സീരിയസ്സായിന്ന് കയ്യിന്ന് പൊയ്ക്ക്ണട്ടാന്ന് പറഞ്ഞ് വിൾച്ച്താ പിന്നെ ശെരിയായി നേരം വെളുത്തപ്പ ത്തേന് പിന്നെ ശരിയായി അപ്പോഴും അതേ എന്താണ് എന്താണ് മാറിട്ട് അതേപോലെ തന്നെയന്ന് പറഞ്ഞു ഓര്
ഊം
ഓനൊക്കെ പറഞ്ഞങ്ങ് കേട്ടിട്ട് കയ്യും കാലും കൊയ്ഞ്ഞ്ട്ട് ക്ക് ച്ഛായ ഒരു പേടിയൊക്കെ
നിങ്ങക്കരേണ ആൾക്കാരാവുംലേ
ആ അമ്മ്ളറിയണ അമ്ളെ അയൽവാസിയാണ്
ആ അയൽവാസിയാണ് പക്ഷേ ഇൻക്ക് അവരെ അറ് ഞാൻ കാറ് ഇൻഇക്കാക്ക ഇമ്പരെ ക്കറിയാ ബഷീറ്ക്കാക്കാനറിയാ ചിക്കകൊടുത്തതൊട്ട്
ആ ആ ഒര് ഭ ഭർ ഭാര്യാണ് എപ്പോഴും ഇവ്ടെ ഇന്റെ അടുത്തേക്ക് വരല്ണ്ട്ങ്ങണ്ട് ഞങ്ങള കുടുംബശ്രീയിലൊക്കെ ഉണ്ടത്
ആ അതാണ് ഇങ്ങക്ക് അവനെ ആറീണെ ഇക്ക ഒരീസം അവര്ത്ത് പറഞ്ഞിട്ട്ണ്ട് എന്നാലും കേട്ടപ്പൊ എന്തോ പോലെ അല്ല അപ്പൊ ഇവ്ടെ വീട്ടിൽ ആരാള്ളത്
ഇല്ല്യാ വീട്ടില് അതും അയിൻ്റെ ഭർത്താവും മാത്രേള്ളൂ മോൻ ഗൾഫ് ലാണ് രണ്ട് പെ അസ്സ്ന്റെ മോളാണ് മോള് ഇവടെ മീനടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഓളെ മാപ്പിളോട് അ അവിടുന്ന് വെറ് വീട് മാറി താമസിക്കണോള് ഇവടെ നമ്മടെ വീ ഇവിടെവിടെയോ താനാവിഎവ്ടെയോ ഒരു ഓഫീസിലോള് വർക്ക് ചെയ്യ്ണ്ട് അപ്പൊ ഓടുക്ക് വീടിനും സൗകര്യത്തിനും വേണ്ടിട്ട് ഇങ്ങ്ട് മാറീക്ക്ണ് ത് താൻനാടൊര് ഇവ്ട്ക്ക് വീട്നട്തൊരു ക്ക് അവ്ടെഏടണ്ടോണുണ് താമസൊ പാസ്റ്റപ്പ ആ ആ സ്അ അങ്ങനെഒ ഉം മ്പര്കുഞ്ഞ്മോളേച്ചീടെ മര്വോളാണോ ഹോസ്പ്പില്
ഉം ഉം ഞാനിന്നിവിടെ ആര് പറഞ്ഞ് കേട്ടിട്ടില്ല്യട്ടാ ട്ടറിയൂല ഉമ്മാർഞ്ഞാ അടങ്ങിനിക്കണാന്ന്
ഇന്നലെ എത്ര കൊണ്ടായിന്ന് പറഞ്ഞത് ഞാമ്പർഞ്ഞ് ഏ മിൻഞ്ഞാന്നാന്ന്പെട്ക്ക്താപെട്ക്കു മിൻഞ്ഞാ സോക്കട് കണ്ട്ക്കാ പ്രായൊന്നുല്ല്യേ ഞങ്ങളെ ബരൊക്കെ പ്രായം തോന്ന്ന്നു ന്താണ് ഇങ്ങളെ ബീമാരെക്കെ പ്രായന്തോന്ന്ന്നു കണ്ട് കഴ്ഞ്ഞാല്
അയ് ശെരിയാണ് ആ ആ പിന്നെ
ഇവനെക്കൊണ്ട് ഇവനോട് എഴുതാമ്പറഞിട്ട് എഴുതാതിരിക്കുന്നതാ ചെയ്തു ആ
ഉം ആ പിന്നെ മദ്രസ്സ എയ്തിക്കയ്ഞ്ഞിക്കണ്താ ദ് മ അയ്ൻ്റെ മെനോക്കിട്ടോക്കണുണ്ട്
ഊം അക്കു മദ്രസീത്തെഴുതൂടക്വോ ഓനെ പിന്നോഴുതിക്കഴിഞ്ഞ ഹ ഞാൻ പറഞ്ഞു തരാം
ഈനു പിന്നെ നിസ്കൂൾത്തെ എന്തേലും ഹോം വർക്ക് ഇണ്ടോ
സ്കൂൾത്തെ എന്താണാവോ ഞാൻ ഫോണ് നോക്കിയില്ല പോട്ടെ
ആഹ് ഫോട്ടോ മാത്രം കണ്ടിട്ടുള്ളൂ ഇനി എന്തൊക്കെയാണാവോ അല്ല പഠിത്താണിത്ര പാടെണ്ട് എന്നും പഠിക്കാനെന്നെ രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോ നല്ല കൂടീക്കണു ഇ ഇന്റെ സജിത്താത്ത ഇന്നോട് പറയ്യാണേ എത്ര പോരാണ് പഠിക്കാനുള്ളത് ഒന്നാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഇതൊക് പഠിപ്പിക്കന്ന് കഴി ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച സലാത്തിന് പോകൻ വേണ്ടി വിളിച്ചപ്പോ എന്നോട്റല്ലാ ഞാൻല്ലയാ എനിക്ക് ഇത്ര പോരെ പഠിപ്പിക്കാണ്ട് എത്ര പോ പഠിക്കളൊക്കെ എങ്ങനെയ എങ്ങനെ പഠിപ്പിക്കണ എന്നൊക്കെ ചോദിക്കണ്ട് ഉം ഉ അ നമ്മള് ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ടിയത് ആലോചിച്ചൂടാ
ആ അതന്നെ എഡിജിനോട് വന്ന് പറഞ്ഞ പ ചേർക്ക കാര്യം എത്താം ക്ലാസ് തൊട്ട് പിിക്കുക ഉള്ളാലോ അവിടെ സ്കൂള്
എട്ട് തട്ടിട്ടുള്ളൂ ഉ എല്ലെങ്കിന്ന ഞാന ഇങ്ങനെ ഉ നാലാം യു പിക്ക് എങ്ങനെയ ആരുന്നു ഞാൻ മാറ്റന്ന് വിചാരിക്കണ്ട് എൽ പി വരെ ഇവിടെ പൊയിക്കോട്ട് വെച്ചിട്ടാണ്
ആഹ് ആ ആഹ്
യു പിക്ക് പിന്നെ എന്താ പറയാ നക്ക കഴിഞ്ഞ എർക്കെങ്കിലും മാറ്റണം എവിടെന്ന് സ്കൂള ഒന്നും കിട്ടീട്ടൊന്നുംല്ല സി ബി എസ് സ ആകണം എന്നാ വിചാരിക്കത് സി ബി എസ് സി ആവുമ്പോ ഇംഗ്ലീഷ് കണ്ട് ഇവര്പ്പോ എന്തായാലും ഇംഗ്ലീഷല്ല പഠിക്കണ പ അപ്പൊ പിന്നെ ഇതായി ട്ട
ആഹ ആയിക്കോട്ടെ എന്നാല കേട്ടാ
ആഹ അാ ശരി ആഹ ഓക്കെ
മക്ക്
ഞാൻ കറത്ത ആാക്കട്ടെ